കേൾക്കാമോ?
ആഹ് കേൾക്കാം ച്ചിരി ശബ്ദം കൂട്ടി പറയട്ടാ
അതെയാ ആ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷൊക്കെ?
വിശേഷം എന്നാ സുഖം തന്നെ അവിടെ എന്തൊക്കെയുണ്ട്?
ഇവിടെ അങ്ങനെ പോണു ഇരുണ്ട് ഇന്ന് ഭയങ്കര ഇരുണ്ട് കൂടി നിക്ക്ണു.
അതെയാ മഴ പെയ്തായിരുന്നോ?
മഴ ഇന്ന് ആ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വല്യ മഴ പെയ്തു.
ആഹ് ആ ഇവിടേം മഴ പെയ്തായ്ർന്നു. മഴ വരുമ്പോ ഒരു പേടിയാല ഒരു
ആഹ് അതെ അതെ മഴ വരുമ്പോഴത്തേക്കും ഇപ്പം ആ എന്നായിരുന്നു അടുപ്പിച്ച് അടുപ്പിച്ച് രണ്ട് മൂന്നാല് വർഷം വർഷങ്ങളായിട്ട്
ആഹ് ഉം ഈ കഴിഞ്ഞ വർഷം എന്നാ ചൂടായിരുന്നു.
ആ ഓ കഴിഞ്ഞ വർഷന്റെപൊന്നേ അല്ലേലും ശരിയാ അത്പ്പറഞ്ഞ പോലെ ആഹ് അത് പറഞ്ഞ പോലെ ഇപ്രാവശ്യം മഴ വല്യ ല്ല എന്നാൽ മഴ ഇല്ലാതാനും അല്ലേ
ആഹ് മഴ നമ്മള് ഉദ്ദേശം അത്ര മഴയൊന്നും ആയിട്ടില്ല. മഴ തൊടങ്ങിയതേ ഒള്ളു ഇനി ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോ അറിയാം വല്ല മഴയും ഇത് എന്നാ ആകുമെന്ന് ഓഗസ്റ്റിനാണല്ലോ കൂടുതലും മഴയുടെ ഇത് വരുന്നത്.
വരുന്നത് ആഹ് പിള്ളേർക്കൊക്കെ മഴ പെയ് ആഹ് അത് തന്നെ പിള്ളേർക്കൊക്കെ മഴ പെയ്യണത് ഭയങ്കര ഇഷ്ടവാ
ആഹ് അതിഷ്ടാ സ്കൂളിപ്പോവാൻ മടിയായിട്ട
ആഹ് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടീട്ട് മഴ എന്നിട്ട് വല്യതേ ഇരുന്ന് ന്യൂസ് നോക്കല വല്യ മഴയുള്ള ദിവസം വരുമ്പോഴത്തേക്കും ആഹ് ഉം ഭയങ്കര ന്യൂസ് നോ ട്ടമായിരിക്കും നാളെ ആഹ് നാളെ അവധിയാണോന്ന് അറിയാൻ വേണ്ടിട്ട് ആ
നമ്മക്ക്‌ ഒരു ഒരു അന്നത്തെ ദിവസം ഭയങ്കര ഒരു ഇതാണല്ലോ എന്നാന്ന് വെച്ചാ ഇച്ചിരി ങ്കിലും കിടക്കാല്ലോ ന്നുള്ള ഒരു ഇതുണ്ടല്ലോ
അത് ശരിയാ പക്ഷെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ ഒരേ എരപ്പും കേ കേട്ട് ഇങ്ങനെ ആ ഒരു കിടപ്പ് ഒരു വല്ലാത്ത കിടപ്പാണ്
ആഹ് ആഹ് അത് ശെരിയാ കൃഷിയൊക്കെ ഉണ്ടോ
കൃഷിയുണ്ട് കൃഷിയെല്ലാം മഴയായി കഴിഞ്ഞപ്പഴത്തേക്ക് എല്ലാം നശിച്ച് ഇങ്ങനെ ഇതായി ട്ട് നിൽക്കുവാ ഏറ്റവും കൂടുതല് ഉണ്ടായേന്ന് വെച്ചാ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ
ആആ ആ
സാധനത്തിന്റെ പൂ ഈപ്രാവശ്യം എന്നിട്ട് എങ്ങുമില്ലാത്ത പൂവ് ഇടുന്നുണ്ട് പൂ ഇട്ട് കഴിഞ്ഞത് മൊത്തം ഇങ്ങനെ പൂവ് ഇടുണ്ട് അത്യാവശ്യം മുഴുത്തായിട്ട് കായും ആവുന്നുണ്ട്
ആഹ് ശബ്ദം കുറവുണ്ട് കേട്ടോ ഒന്നിച്ചിരി ആഹ്
ആഹ് ആഹ് ഇപ്പൊ കേക്കാവോ
ആഹ് കേക്കാം ആഹ് ഇച്ചിരൂടെ ക്ലീയറായി
എന്നിരാണ് ഈ മഴ പെയ്യുന്ന കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് ചാടി പൊയ്ക്കൊണ്ടിരിക്കും
അതേല്ലേ അപ്പൊ നമ്മള് ഇതൊന്ത് കൃഷി അതിൽ ന്ന് ഫലം കിട്ടൂല
കിട്ടൂല അത് തന്നെ അതുണ്ട് പി ന്നെ ഈ അവിയോ ഒക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട്
ആഹ് ഇത്തവണ ഒ ഇത്തവണ ഒരിടത്ത് തന്നെ ഉണ്ടായില്ലാന്ന് തോന്നുന്നു
ആഹ് അതെ അതെ മഴ കാരണം എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്ക ക്കുവാ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കിളികൾക്കും അങ്ങ മഴ ആയില്ല പക്ഷെ പെയ്യണ മഴകൾ ക്ക് തു തുള്ളിയുടെ വലിപ്പം കൂടുതലാണല്ലോ
അതുകൊണ്ട് ആഹ് ശരിയാ അത് ശരിയാ ഓരോ തുള്ളിയും ഓരോ കുടം പോലെ ആയി ഇപ്പം പണ്ടെന്ന് പറഞ്ഞാ അങ്ങനെയല്ല ഒരു മഴ പെയ്താൽ തന്നെ ഇപ്പം എന്നാ വെള്ളവാ എന്നാ റോഡൊക്കെ അങ്ങോട്ട് ന നികന്ന് പുഴ പോലെ ആവാ ചെയ്യ്ണ്
അതന്ന് മാത്രമല്ല റോഡ് ആ ടാറ് എല്ലാം അങ്ങോട്ട് ഉരിഞ്ഞ് പോവാണ്
ആഹ് അങ്ങനെയാല്ലേ ഓ
ടാറും പോയി പിന്നെ
ഈ റോഡിലൊക്കെ വെള്ളം പൊങ്ങി ഒത്തിരി പുഴ പോലെയാണല്ലോ ഇപ്പൊ ന്യൂസൊക്കെ കാണുന്നത് ഒറ്റ മഴയ്ക്ക് തന്നെ
അതെ ഇപ്പം ഈ എന്താ പറയണെ ഈ ഓടകളൊന്നും ഇല്ലല്ലോ ഒരിടത്തും ഓടകളില്ല
മനുഷ്യര് എല്ലാം കല്ലും ഇട്ട് അടച്ചു പെറുക്കി സ്ലാവും കെട്ടി
ആഹ് സ്ലാവ് കെട്ടി അത് അതിന്റെ അടിയില് ഇത് ഓടക്കുള്ളതാന്ന് പറഞ്ഞാല് അതിന്റടീൽ വേസ്റ്റും അതെല്ലാം നിറഞ്ഞു നിൽക്കണ കാരണം വെള്ളം ള്ളം പോവൂല
ആഹ് വെല്ലാ എല്ലാരും വേസ്റ്റ് ഒക്കെയുള്ളെ റോഡിലേക്ക് തള്ളുവാണല്ലോ
റോഡിലേക്ക് തള്ളനാണ്
ആ എല്ലാരും അവനവന്റെ സേഫ സേഫ്റ്റി മാത്രം നോക്കും എല്ല ഉം വേറെ വാക്കി എന്ത് സംഭവിച്ചൊന്നുമില്ല അവനവന്റെ കസ്റ്റഡിൽ നിന്ന് മാറ്റുവാ എന്ന ചിന്ത മാത്രേ ഉള്ളൂ പിന്നെ നമുക്ക് അതിലും വലിയ ഭൂഷ്യാവവും എന്നുള്ള ചിന്തിക്കണേില്ല മനുഷ്യൻന്മാര്
ആ അവനവൻ എത്ര സെന്റ് സ്ഥലമുണ്ടോ അത്രോ സ്ഥലം വൃത്തി- വൃത്തിയാക്കി ഇടുക എന്നാൽ പുറത്തേക്ക് ഇടുന്നത് പുറത്ത് നമുക്ക് ദൂഷ്യമാണെന്ന് ആരും ചിന്തിക്കണില്ലല്ലോ
അതും ഇപ്പൊ എല്ലാരും ടൈലുമിട്ട് അങ്ങോട്ട് ഭൂമി മൊത്തം മണ്ണ് ഒരിടത്തും കാണായി ആ രീതിയാക്കി വചേക്കുവല്ലേ എല്ലാ വീടുകളും മൂന്ന് സെന്റ് അഞ്ച് സെന്റ് വീട് വീട് ഇത് തന്നെ പിന്നെ വീടുകള് മാത്രം
വീട് വെച്ചാ അതിരു വെള്ളപ്പൊക്കം വന്നാല് അതും ഈ സർക്ക- ക്കാറിന്റെ സർക്കാരിനെ കുറ്റം പറഞ്ഞൊകൊണ്ടിരിക്കുക നമ്മൾ നമ്മൾ സർക്കാരിന കുറ്റം പറയുന്നതി ഒരു പരിധ വരെ ആ പരിധ വരെ നമ്മ- നമ്മളും കൂടി നോക്കണം ഓരോ വ്യക്തിയും ചിന്തിക്കണം എന്റെ നാടാണ് അപ്പ ഞാൻ നോ ക്കണംന്നുള്ള ഇപ്പം ഞാനൊരു അത് തന്നേ ഞാനൊരു വേസ്റ്റ് കൊണ്ടിടുമ്പ ഞാൻ ചിന്തിക്കണം അത് എൻ്റെ നാടായ കൊണ്ട് അങ്ങനെ ഇടരുത് ഏഹ് ഞാനിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളാക്ക് ദൂഷ്യം എനിക്ക് തന്നെ ദൂഷ്യാകുമെന്ന് ചിന്തിക്കണം. അങ്ങനെ ഓരോ മനുഷ്യന്മാരും ചിന്തിച്ച്
ഒന്നു ആഹ് അങ്ങനെ ആരും ചിന്തിക്കാറില്ല. ചിന്തിക്കുവാണെങ്കിൽ പണ്ടേ ഇവിടെ ഭൂമി നന്നായേനെ മനുഷ്യൻ നന്നാ യേനെ എല്ലാം ഉം എല്ലാം അവന് അവനവൻ തന്നെ ചിന്തി ക്കണം ഇത് അവനവൻ നന്നാ ഇല്ല ഉം.
ആരും അങ്ങനെ ഓ
ആഹ് നോക്കൂലാ മഴ വന്ന് വെ വെള്ളം കെട്ടി കഴിയുമ്പ എന്നാ ആഹ് അത് സർക്കാരിന്റെ കൊഴപ്പവാ സർക്കാർ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു. പക്ഷെ അത് വേസ്റ്റ് കൊണ്ടിട്ട് അടഞ്ഞേക്കണന്ന് ചിന്തിക്കണില്ല ആരും.
ചി ആഹ് ടാ ടൈല് ഇതും ടോർ റോഡിന്റെ ടാർ പോണു. അത് അതൊക്കെയന്ന് പറഞ്ഞാ അതനെ അതൊകെന്ന് പറഞ്ഞാ ഈ വേസ്റ്റ് ഇങ്ങനെ കെട്ടിക്കിട വെള്ളം കെട്ടിക്കിടുന്ന ആ ഒരു സംഭവമാണല്ലോ. ഇതിപ്പം ഏ- ഏറ്റവും കൂടുതൽ ഭൂഷ്യയായേക്കുന്ന സംഭവം എന്നാന് വച്ച ഈ സ്നഗി ഉണ്ടല്ലോ.
ആഹ് അത് തന്നെ സ്നഗി കൊണ്ട് വെള്ളം വീഴുമ്പം വീർത്ത് പോങ്ങില്ലെ പന്നിടെ
ആ അത് തന്നെ ഇത് വെള്ളം വര വെള്ളം.
എടുത്താ പോങ്ങൂലാന്നെ അത് മേടിക്കുമ്പോ ഇച്ചിരി കന വെയിറ്റേ ഇല്ല. ഇനി നിറഞ് കഴിയുമ്പോ അത് എടുത്താ പോല എന്നാ വെയിറ്റ് ആയിന് കിള്ളിയാ പോലും മാറൂലന്ന് വെള്ളം നമ്മൾ പോട്ടേന്നോർത്ത്.
സംഭവാത് വീർത്ത കഴിയുമ്പഴ് രണ്ട് നാലെണ-
കണ്ടു പിടിച്ചവൻമാരെ പറയണം.
അത് തന്നെ ഇതന്ന് പറഞ്ഞാ ഇതൊക്കെ ദൂ ദൂ- ദൂരീകരിച്ച് കളയാനുള്ള മാർഗങ്ങളുണ്ട് അത് ആരും ഒന്നും ചെയ്യലല്ലോ അവനോൻ കൊച് ഒന്ന് മൂത്രം ഒഴിച്ച് അപ്പി ഇട്ട് കഴിഞ്ഞാ ഒറ്റേറ്.
ആ അത്രേ ഉള്ളു അപ്പൊ നമ്മുടെ കസ്റ്റഡി നീക്കുവാ. എന്ന അത് പൊട്ടിച്ച് പറക്കി അതിനെ അതത് കള- ഈ രീതിയിൽ കളയുകയാണെങ്കിൽ ആർക്കുമാർക്കും ദൂഷ്യല്ല മ് ഇപ്പ സാധനം കഴുകിപറക്കി ആ സാധനം പ്ലാസ്റ്റിക്കിന കഴി- പെറുക്കി വച്ചാൽ ആൾക്കർ വീട്ടിൽ വരും മേടിക്കാന് പ്ലാസ്റ്റിക്ക് മേടിക്കാനെ അവരുടെ കൈയിൽ കൊടു- കൊടുത്തുവിട്ടാൽ തന്നെ അവര് എന്തേലും ചെയ്തോളൂല്ലോ. അതും അമ്പത് രൂപ പോകുന്നതിന്റെ ഇതിൽ ആൾക്കാര് കൊടുക്കാറില്ലാന്നേ.
കൊടുക്കാറില്ല.
അത് നമ്മുടെ അത് നമ്മളത് പ്രകൃതിയോട് ചെയ്യണത് ദൂഷ്യല്ലേ എന്നാ വച്ചാ. ആ അ അല്ലാതെ എന്തു മാത്രംരൂപ പോണു. നമ്മള് അത് അങ്ങനെ നമ്മള്.
നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും പറഞ്ഞോണ്ട് അങ്ങട് മാറ്റി വെച്ചാൽ മതിയ
ആഹ് അത് മതിയാരുന്നു ആഹ്
പ്പ ഡേ ദിവസങ്ങള് വരുന്ന ഇപ്പം പേരൻസ് ഡേ അല്ല മാ ആഹ് അച്ഛന്റെ ഡേ അമ്മേ ളു ഡേ അങ്ങനെ പ്രകൃതി ഡേ അങ്ങനെ എല്ലാം വരുന്നുണ്ടല്ലോ അതി ലെല്ലാം നിന്ന് ആളുകൾക്ക് ഫോട്ടോ എടുക്കാനും പ്രകൃതിയുടെ ഏഹ് ഏതിന്റെയാ പറഞ്ഞെ
എല്ലാർക്കും ഫേമസ് ആവണം
ആഹ് എൻവിയോൾമെന്റ് ഡേ പരിസ്ഥിതി ദിനം പര് പരിസ്ഥിതി ദിനം വരുമ്പഴ് ത്തേക്ക് എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കണ്ട ഒരു ചെടി നടണ അല്ലെങ്കി ഒരു മരം നടണയായിട്ട് ഇങ്ങനെ മരത്തിന്റെ ചോട്ടി പോയി നിന്ന് ഒരു തൈ വെച്ച് അങ്ങനെയൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് വിടും.
അല്ലാതെ പിന്നെയ്നെ തിരിഞ് നോക്കൂല ആ വെക്കുമ്പോ ഉള്ളൂ ഇതേ ഉള്ളൂ. പിന്നെത് വളർന്നോ പറിക്കിയോ ഉം ഉ
ആഹ് ഉ ഇതിലേക്ക് ആഹ് അങ്ങനെയാ ഫോട്ടോ ഇ ഇടുന്ന നേരം കൊണ്ട് ഏഹ് ആ ഒരു ഫോട്ടോ ഇട്ട അത് ആ ഒരു ദിവസം വന്നേക്കണ എന്തി പരിസ്ഥിതിയിടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണല്ലോ അപ്പം ആ ഒരു ഇത് ആളുകൾക്കില്ലല്ലോ
ആഹ് അതില്ല
ന് വേണ്ടിട്ടാ അപ്പ ഇങ്ങനെ ഒന്ന് കളയരുത് ഇട് ഉം വേസ്‌റ്റോന്നും ഇടരുത് ഒന്നും ക്ലീന ഒരു ഇപ്പ ഒരു ഉം റോട്ടിലൊരു ആഹ് ചില്ലോ പാ എന്തെങ്കിലും കെടക്കണ കണ്ടാ അതെടുത്തു മാറ്റിവേ മാ മാറ്റി കളയാനുള്ളെ ആ ഒരിതുപോലും ആർക്കും ഇല്ലല്ലോ
അതില്ല നമ്മള് ഓഹ് നമ്മക്കല്ലേ മറ്റവർക്കെ ഉപദേ ദ്യോന്ന് ചിന്തിക്കുന്നില്ല അങ്ങനെ ചിന്തിച്ചാലൊള്ളൂ മനുഷ്യന്മാര് നന്ദി ന്നാവുള്ളൂ ഉം ആരും അങ്ങനത്തെ ഒരു ചിന്തയില്ല എണ്ട് എന്റെ അങ്ങോട്ട് നന്നായാമതി ബാക്കി ആരുടെം നന്നാവണ്ടന്നുള്ള ചിന്തയാ നമ്മള നമ്മള പഠിപ്പിച്ചേക്കണ എന്നതാ ഒരു കല്ല് റോഡിക്കെടന്ന അതെടുത്ത് മാറ്റിയിട്ട് നടക്കാനാ പഠിപ്പി ഷിയേക്കണെ പക്ഷെ അതാരും അങ്ങനെ ചെയ്യൂല അത് ചെയ്ത അവന് അവന് കൊറച്ചിലായി പോകന്നുള്ള ചിന്തയാ
അത് തന്നെ കൊറച്ചിലായി പോകുന്നുള്ള ആ ഒരിതാ ഇപ്പൊ നമ് മായ് മാരുടെ നമ്മുടെ ഈ അയൽക്കൂട്ടം അങ്ങനെ ഓരോ ഓരോ ഒരു സംഘടനയിൽ ഇല്ലാത്ത ഒരു മനുഷ്യ ഒരു പെണ്ണുങ്ങളോ ആണുങ്ങളോ ഇല്ല എന്തെങ്കിലൊക്കെ സംഘടനയില് കാണും
ആഹ്
എല്ലാരും കൂടെ ഒരു കൂട്ടം ആളുകള് ചി കൂട്ടി ചിന്തിച്ച് ന നയ് നമ്മള ഈ ഈ ആഴ് ക്ഷേ നമുക്കവിടൊരു നമ്മ്ടെ സർക്കാരാശുപത്രിയോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കി റോഡോ ഇത്ര പ്പം പക്ഷെ ഒന്ന് വൃത്തിയാക്കിയേക്കാം എന്ന് അവര് ചിന്തിക്കുവാണെങ്കില് എത്ര നല്ലതാ
ആഹ് ശരിയാ ആഹ് ചിന്തിക്കൂല്ലല്ലോ ചിന്തിച്ചാ അവര് പിന്നെ ഒരു രാ കെ പിന്നെ ഒരു കാര്യോണ്ട് ഇവരുടെക്ക ആൾക്കാര് ആണുങ്ങൾ വീട്ടിനിറക്കി വിടൂലോ എല്ലാരേം വിടൂല്ലല്ലോ പോയിട്ട് വന്നാ പറയും നീക്കാ അവിട അസുകോണ്ടാവും ഇവിടെ അസുകോണ്ടാവും ന്ന് പറിം പേടിയാണല്ലോ
ആഹ് അതെ അതെ
അതുപോലല്ലേ അതുപോലല്ലേ രേ അസുഖത്തിനും കട്ടിയും കാടിന്യവും കൂടിയേക്കണേ
കൂടിയേക്കണത് ആഹ് അതാണ് ഞാൻ പറഞ്ഞ ങ്കി നമുക്ക് അതിന്റേതായ സെ സജീകരണങ്ങളൊക്കെ ഇട്ടിട്ടെ ഒരു ഉം ഒരു ഒരു അഞ്ചാറ് പേര് കൂടെ വന്ന് ചേരുമ്പ സർക്കാർ ആശുപത്രിയൊക്കെ കെടക്കണ കണ്ടാലും മതിയല്ലേ എല്ലാ സ് കാരാസൂര്യേ കണക്കാണ്
അതതെ
ആഹ് അപ്പൊ ഒരു പ്രദേശം പോയൊന്ന് വൃത്തിയാക്കാനുള്ള മനസ്സ് കാണിക്കുവോ അങ്ങനെയൊക്കെ ചെയ്യുവാണെ കുറച്ചൊക്കെ ആളുകളും കൂടെ ഇറങ്ങിയാലേ ഉള്ളൂ നാട് നന്നാകുവുള്ളു
ഉം ചിന്തിക്കൂല മനുഷ്യന്മാര് അങ്ങനെ ചിന്തിച്ചാ പിന്നെ രോഗോല്ലല്ലോ
അതന്നെ ആഹ് ഒരിതിലേക്കൊക്കെ എത്തിപ്പെടുവാണെ വളരെ നല്ല കാര്യവാരുന്നു
ആഹ്
ആന്ന് ശെരി ന്നാ ഞാൻ വിളിക്കാട്ടോ ഞാൻ ഒരു കൊച്ചു വിളിക്കണ്ട് ആഹ് ശെരി